ഹലോ
കേൾക്കാല്ലേ?
ആഹ് കേക്കുന്നുണ്ട്. പറഞ്ഞോളൂ, എന്താ വർത്താനൊക്കെ?
എന്താ കൊഴപ്പൊന്നുല്ല്യ, സുഖാണ്. അവ്ടെക്കെന്താ വിശേഷം?
നന്നായിട്ട് പോണ്.
ഉം ഫുഡൊക്കെ കഴി
ആഹ് ഫുഡൊക്കെ കഴിച്ചു. ഒന്ന് അടുത്തൊരു മരണം ഉണ്ടായിരുന്നു അവ്ടെ പോയി വന്ന്
ആഹ്
ഇങ്ങനെ ഇര്ക്കാ. അം കഴിച്ചിട്ട് ഇര്ക്കാ.
പ്രായായാളാ?
ആഹ് ഒരു ഫാമിലി ആണ് കുടുംബബന്ധു ആണ്.
ആഹ്
പിന്നെ പ്രായള്ളാളാ.
ആഹ് ആഹ്
ആപ്പോ പോയി അടുത്തന്നെയാ നടക്കാൻള്ള ദൂരൊള്ളു. കൊർച്ചു പോവാനുണ്ട് പത്തിൻറ്റ് നടക്കാണ്ട്.
ആഹ് ആഹ്
അപ്പങ്ങനെ പോയി പതുക്കവു ഇപ്പൊ വന്ന് മ ഒരു മണിക്ക് നിസ്കാരേനു അപ്പം അത് കഴിഞ്ഞ് ഇങ്ങനെ പോന്ന്.
ആഹ് ആഹ്
അപ്പതൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പ ന്ന് പണികളൊക്കെ നേരത്തെ ഒരുങ്ങീനി അങ്ങട്ട് പോവാള്ളതായിട്ട്.
ആഹ് ആഹ്
അപ്പ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ചിരിക്കാ അപ്പൊ വെറുതെ ഫോണും നോക്കി ഇരിക്കേന്നു. അപ്പളാ മെസ്സേജ് കണ്ടേ. അപ്പൊ ഒന്ന് ഹായ് ഇട്ടതാ. ഇന്ന് സാധാ ഫുഡ്ഡെന്നേണ്.
ആഹ്
പിന്നെ ചോറ്ണ്ട്, മീൻകറിണ്ട്, ബത് വത്തൽ മീൻ ണ്ട്. വത്തൽമീനറീലേ?
ഓപ്പെല്ലോടത്തും അതെന്നേണ്.
രസാണ്, പണിട്ക്കണംന്നൊള്ളു.
ആഹ് പക്ഷെ കൊറേ പണിട്ക്കണം.
കൊറെേ നേരങ്ങനെ അയ്മെ നുള്ളി നുള്ളി കുത്തർക്കണം.
പക്ഷെ ഇണ്ടാക്ക്യാ നല്ല ടേസ്റ്റാ, പെട്ടെന്ന് ചെലവാകും.
ടേസ്റ്റാ എ ഏഹ്
പെട്ടെന്ന് ചെലവാകും ചെയ്യും, പൊരിക്കൊക്കെ ചെയ്താലേ.
ഇണ്ടാക്ക്ണോൽക്ക് ഇണ്ടാക്കാന്നൊള്ളൂ. തിന്ന്ണോൽക്ക് കാണാണ്ടാവൂല.
ആഹ് അങ്ങനെ ശര്യാണ്.
ഉം അത് കൊറേ നേരം പണിട്ക്കണം ഇഞ്ഞ് പൊരിച്ച്ട്ക്കണെങ്കിലും. ഞാനെണ്ണേല്ട്ട് മു ക്കി പൊരിച്ചെടുക്കലാ ന്നാ വേം പണ്യയ്യല്ലൊ.
ഏഹ് കൊർച്ച് തോനെ എണ്ണ ഒഴിച്ചിട്ട്, അയിലങ്ങനെ നമ്മള് ചിക്കനൊക്കെ പൊരിക്കുമ്പോലങ്ങനെ
ആഹ് അധികെണ്ണൊന്നും ഒഴി ക്കുലാ, ഇന്റെട്ത്ത് മറ്റേ വെള്ളപ്പച്ചട്ടിണ്ട് വെള്ളം പരന്ന് ട്ട്ള്ളെ അയ്ല് ആവുമ്പോ കൊർച്ച് എണ്ണമതി. ഇന്നാണ് പര്ന്ന് കൊറേ സ ഇടാ മീന്. എണ്ണന്നൊധികം ആവൂല. ര രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യക്കെ ഇടുമ്പോത്തിന് എണ്ണ തീരേം ചെയ്യും.
ആഹ്
അധിക എണ്ണൊന്നും ആവൂല. പിന്നെ എന്നും ഒരു ചട്ടീലെന്നെ ഉപയോഗിച്ചാല്.
ആഹ് ആഹ്
അപ്പം ഞാനങ്ങനെ അല്ലാതെ ച്ച് ഉം ബുദ്ധിമുട്ടാ, ഓരോന്ന് ഓരോന്നാവുമ്പൊ
ഓഹ് അങ്ങനാവുമ്പൊ ബുദ്ധിമുട്ടാ. ഇതിലും മസാലക്കെർ ച്ച് കൂട്ടൂലേ മീനേം പൊരിക്ക്ണേല്?
ആഹ് ആഹ് എല്ലം പരച്ച് കൂട്ടീട്ട്, കോർച്ചേരം വെച്ച്ട്ട്
ആഹ്
ന്ന്ട്ടൊ കോരിട്ക്കും.
ആഹ്
അധികെണ്ണൊന്നും ഒയ്‌ക്കൂല. മേ നമ്മൾക്ക് പിന്നെ അത് ഒന്നിനും പറ്റൂലല്ലൊ എണ്ണ പിന്നെ രണ്ടാം പ്രാശ്യം മൂന്നാം പ്രാശ്യൊക്കെ ഇടുമ്പോത്തിന് അത് വറ്റീണ്ടാവും. വറ്റി എണ്ണം കളയാനാവും ഒഴിവാക്കാന്. അങ്ങനെ ചെയ്യല്ന്ന് പറ ചെറിയ്യ മീനാവുമ്പം
ആഹ് ചെറിയ മീനാവുമ്പൊ. ഇങ്ങനെ ഓരോ ഓരോന്നീച്ചെടുമ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാ
ത് മർക്കാനും അപ്പുറപ്പുറൊന്ന് വേവ് വെന്ത് കിട്ടാൻ പണ്യാ. ഒരോന്നീലിച്ച് ഒരോന്നീച്ചാവുമ്പൊ. പിന്നെ ഫ്രൈ പാനിലെ ക്കേണെങ്കി ഒന്ന് എളക്കി കൊടുത്താലൊക്കെ മതി ന്നാലും, ഇതാവുമ്പം എൾപ്പം ഒരുമി ച്ചണ് കഴിയും.
ആഹ് അയ് ശെരിയാണ്.
ഉം
ഉം
സാ അല്ലാത്ത മീനൊക്കെ സാധാ പോലെന്നെ ചെയ്യല്ട്ടോ. ഇത് ഈ ചെറ്യേ ഐറ്റംസ് കിട്ടുമ്പോ ഇനി ഇവടൊക്കെ ഈ പൊഴമീൻ അങ്ങനെ ചെറിയത് മഴക്കാലൊക്കെ ആയുമ്പ മക്കള് പുട്ച്ച്കൊണ്ട്രും അടുത്ത ച്ചെക്കന്മാരൊക്കെ പോയിട്ട് അതും ഇതേപോലെ ചെയ്യും അതിലും ചെറുതാണ്ടാവ
ആഹ്
അതൊക്കെ എല്ലാർക്കുവാണം പൊരിക്ക കറിവെ ചാല് ആർക്കും വാണ്ട
അയ്ന് പൊഴമീനൊക്കെ കറിമീൻ വെച്ച ഒരു കൈപ്പൂ പോൽതൊരു ടേസ്റ്റ് അല്ലേ
ആഹ് അപ്പൊ എല്ലം പൊരിച്ചെട്ക്കണം ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി മീനാവും ചെയ്യും
ആഹ്
പിന്നെ വലൽതൊക്കെണെങ്കി മറ്റേ നഇൻക്ക്ന്നാല് നല്ലം വേവിക്കുന്ന ഇഷ്ടം
ആഹ് വേവിക്കണം മീന് ന്നാലെ രസൊള്ളു
ആഹ് ഇന്ക്ന ഞാൻങ്ങട്ട് കൊർച്ച്ട്ത്ത്ട്ട് കൊ വേവിക്കയും ചെയ്യും കുറച്ച് പൊരിച്ചയും ചെയ്യും ഉം എന്നാ എന്തെങ്കിലും ഒന്നും ടേസ്റ്റ് കിട്ടുവോ മറ്റേത്ങ്ങ ഇതാക്കുന്നല്ലള്ളു ചോർക്കൊക്കെ കൂട്ടാന്
ഉം
ഇങ്ങനെ മീനൊക്കെ കിട്ടണം കിട്ടുമോ എന്നും വാങ്ങുവോ
ആഹ് ഇടക്കൊക്കെ ഒന്നരാടോ അങ്ങനെ ടൂീസം പിടിച്ചാൽ തന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവകും
ആഹ് വണ്ടി വരുവോ അതോ അങ്ങാടി പോയി വാങ്ങുവോ
അല്ല വണ്ടി വരും അത് വെച്ചാല് വണ്ടി വരി ഉച്ചക്കാവര്യ ഒരു മണിയൊക്കാവും വരണെങ്കിൽ
ആഹ് അപ്പൊ വാങ്ങി വെച്ചിട്ട് പിറ്റേന്ന് എടുക്കലവുല്ലേ ഏഹ് ഇവിടെ പിന്നെ രാത്രി കൊണ്ടുവരും രാത്രി പണി കഴിഞ്ഞ് വരുമ്പോ
ആഹ്
അപ്പൊ പിന്നെ രാവിലെ വേഗം പണി നമ്മളെ പണി വേഗം കഴിയും
ആഹ് ശരിയ അങ്ങനെ കിട്ടുവാണെങ്കിൽ സുഗാണ്
ആഹ് ഇവിടെ രാത്രി തന്നെ കൊണ്ടുവരാം രണ്ടു ദിവസത്തിനോ നോക്കാനൊ അതിനൊക്കോണ്ടാവും ചിലപ്പോ കാണുമ്പോ ഒരുമിച്ച് വാങ്ങിയിട്ട് പോരും
വൈകുന്നേരം മേടികുമ്പോ മീനിന്നും കുറച്ച് പൈസ കുറയയും ഒക്കെ ചെയ്യുവല്ലോ അല്ലേ
അത്രയൊക്കെ ആകുമ്പോ വണ്ടിയിലൊക്കെ നല്ല റേറ്റുള്ള കാലത്ത് നല്ല റേറ്റ് തന്നെയാവും അല്ലാത്ത സമയത്ത് അ അത്യാവശ്യം മീനുണ്ടാവും അത് കുറച്ച് ഒരു ദിവസം വാങ്ങിയാതന്നെ രണ്ട് മൂന്ന് ദിവസത്തിനുണ്ടാവും
ആഹ് ആഹ്
അപ്പൊ അങ്ങനെയാണ് വാങ്ങല് കൂടുതലും
ഉം
അല്ലേ ദിവസൊക്കെ കിട്ടിയില്ലെങ്കിലൊക്കെ അടുന്ന് വാങ്ങൂള്ളൂ
ആഹ്
അപ്പൊ പിന്നെ നമ്മക്ക് സുഖണ് രാവിലെ തന്നെ പരിപാടി വേഗം കഴിച്ച
ആഹ് ശരിയാണ്
പട്ടത്തി തന്നെ
അല്ലെങ്കി കറിവെക്കാനുണ്ടാവോ മീൻ പൊരിക്കാൻ കിട്ടണവെങ്കിൽ പിന്നെ അ വരെയും കാത്തു നിക്കണം
ആഹ് ഭയങ്കര ബുദ്ധിമുട്ടന്നേണ് ഇവിടോ ക്കെ നേരത്തെ വരുട്ടോ വണ്ടി ഒന്ന് രണ്ട് ട്ട് ഒരു വണ്ടിയൊക്കെ നേരത്തെ വര്ന്ണ്ട് ഒമ്പത് മണിക്ക് അങ്ങനൊക്കെ
ഉം ഇവിടെ കൂടുതലു വണ്ടിയൊന്നും വര്ണില്ല ഓരോരുത്തർ ഇപ്പോ ഓരോ ഭാഗത്തു കൂടെ പിന്നെ ഒരു സ്ഥിരായ പിന്നെ അതിയേനെ വേറെ ആൾക്കാരെ കച്ചോടം ചെയ്യാൻ സമ്മയ്ക്കൂലല്ലോ
ആഹ് അങ്ങനെണ്ട് ആഹ് ഇവിടെ ഒന്ന് രണ്ട് ആവു ഒരു ഒരാളുണ്ട് ഒരു മണിയൊക്കെ ആകുമ്പോൾ വരുന്നത് അങ്ങ് പഴേ പണ്ടേ വരുന്ന ആളാണ് ഇപ്പം ആദ്യമൊക്കെ നേരത്തെ വരുവാരുന്ന് ഇപ്പോൾ ഒരു മണിയൊക്കെയാവുമ്പോ
അങ്ങനൊക്കെ ആയി എന്നന്നും വരുല്ല എടക്കൊക്കെ വരുള്ളൂ
ആഹ്
അയാള് സ്ഥിരം പോണ റൂട്ട് വേറെണ്ട് അപ്പം മീൻ കഴിയാതെ തീരാഞ്ഞാലൊക്കെ
ആഹ്
വരും
ആഹ്
പിന്നെ അധികാൾക്കാരു ഒക്കെ നാട്ടിലുള്ള ആണുങ്ങളൊക്കെ വീ നാട്ടിലുള്ള പണികുപോണ ആൾക്കാരാകുമ്പോ അങ്ങനെ വാങ്ങാനുആളു കൊറവാവല്ലോ എല്ലാരും അങ്ങാടിന്നോ ഇതേ പോലൊക്കെ കൊണ്ടരും
ആഹ് വാങ്ങിക്കൊണ്ടരാൻ ആള്ണ്ടെങ്കിൽ കൊഴപ്പില്ലേ
ആഹ് കൊഴപ്പില്ല ആഹ് അങ്ങനത്തെ ആൾക്കാരാണ് അതിന്റെ എടെല് പെടാ
ആഹ് പക്ഷെ ഇനി ഒരു ദിവസം ഇവര് വന്നില്ലെങ്കില് നമ്മുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണേ
ആഹ് അതാണ് സ്ഥിരായിട്ട് വാങ്ങണ ആവുമ്പോ അവര് വരേം ചെയ്യും അതെന്റെ വ്ട്ടിലൊക്കെ അങ്ങനെ എന്നും വന്ന്ങ്ങനെ ഹോണടിക്കും നമ്മള് ചെന്നെങ്കിലേ ഓല് പോവുള്ളൂ
ആഹ് ഇവടേം അങ്ങനെ തന്നെ
ആഹ് പേരെന്റെ മുന്നില്ന്ന്ട്ട് ഹോണടി
ആഹ് പതിനൊന്ന് പത്ത് മണി പതിനൊന്ന് മണിന്റെ എടെലൊക്കായിട്ട് വരും
ആഹ്
അയ്ന്റെ മുന്നേ വരുന്ന് തോന്ന്ണ് അങ്ങനെ ഹോണടി ഹോണടി കേക്കാം അപ്പമ്മുക്ക് പോവാം പോയി വാങ്ങിപ്പോരും എന്നും വാങ്ങ്ണ എല്ലാ വീട്ടിലും എന്നും വാങ്ങും അതേ പോലെ അപ്പം സ്ഥിരം വര്ണ ആളാ കൊറേ കാലായിട്ട്
അങ്ങനെ വരുന്നോരുണ്ടെ
ഉം അപ്പൊ പിന്നെ ഓലങ്ങനെ ഹോണടിച്ചിരിക്കും ആള്ല്ലെങ്കിലും ഇണ്ടായാലൊക്കെ
ആഹ്
ഉം അടുത്തൊക്കെ പിന്നെ വീട്ടുകാര്ള്ളോണ്ട് കൊഴപ്പല്ല ഒറ്റക്ക് ട്ടാവുമ്പളാണ്
കയിച്ചോ ഫുഡ് കയിച്ചോ ഹലോ കയ് ആഹ്
ഫുട്‌സ് ഫുടൊക്കെ കയിച്ച് കെടന്നോ
അയ് ശരി നേരത്തെ പരിപാടി കയിച്ചോ
ആഹ് പരുവാടി കഴിച്ച് ഇങ്ങ ഇവടെ ഒരു മണിയാവുമ്പത്തേനും കഴിയും പണി
ആഹ് ഞാനും അങ്ങന്നെ ഒരു മണി ആകുമ്പോത്തിന് ഫുഡ് കഴിക്കല് ചെലപ്പോ ഒന്നര രണ്ട് മണിയൊക്കെ ആവും അല്ലാത്ത പണിയൊക്കെ ഒരു മണിയൊക്കെ ആകുമ്പോഴേക്ക് കഴിയും പിന്നങ്ങനെ പിന്നെ മക്കളൊക്കെ വരുമ്പോഴേക്ക് വേറെ പിന്നെണ്ടാക്കണ്ടെന്തെങ്കിലും തൊക്കായിട്ട് ചെൽപ്പണ്ടാക്കും ഉം എന്നുണ്ടാക്കോ
ഓഹ് അധികുംവാണംവര്ക്ക് ഇവടെ എന്തെങ്കിലായിട്ട് വാണം
എന്താണ്ടാക്കാ എണ്ണക്കടിയോ
എണ്ണക്കടിം നല്ല അട അങ്ങനള്ള എന്തെങ്കിലൊക്കെ അല്ലെങ്കി നൂഡിൽസ് എന്തെങ്കിലൊക്കെണ്ടാക്കും
ആഹ് അതൊക്കെണ്ടാക്ക്യാ വെശ്പ്പ്മാറും അടേ അങ്ങൻത്തൊന്നും കേടൂല്ലല്ലോ എണ്ണന്റെ പ്രശ്നം വരുന്നില്ല കഴിക്കോ
ആഹ് നല്ല കറിയൊക്കേണെങ്കി അങ്ങനെ കഴിക്കും
ഉം
അല്ലെങ്കി ഇഞ്ഞിപ്പോല് വൈകീട്ട് വരാണെങ്കി അപ്പ ഞമ്മള ഒക്കെ കറിയൊക്കെ നല്ല മീൻകറിയോ അങ്ങനൊക്കെണ്ടെങ്കി അപ്പം ചുട്ട് കൊടുത്തരോ അങ്ങനേം കയ്ക്കും
ആഹ് അത്‌ കഴിക്കൂലേ അങ്ങനൊക്കെ കയ്ച്ച് കിട്ട്യാ പിന്നെ ബേക്കറി ഈ എണ്ണക്കടിയേകാളും നല്ലതതാണ്
ആഹ് പിന്നെ ഈ ഡെയിലി ബേക്കറി കൊടുത്താലും അത് ശരിയാവു
നൂഡിൽസും ഒക്കെ കേടാനല്ലോ എന്നും കഴിക്ക്ണത് ശീലാക്കാൻ പാടില്ല ക്കെടക്ക് പൂത്യാവുമ്പോളൊക്കെ പറ്റും ആഹ്
ന്യൂഡിൽസ് ആണ് കടി പറഞ്ഞാലേ ഓരപ്പ ചീത്ത പറയും.
ആഹ്
അത്‌ണ്ടാക്കികൊടുക്കാ നിങ്ങള വേഗത്തിനാ ആഹ് ഞ ആഹ് കുട്ടിൾക്ക് ഇഷ്ടുണ്ട് അപ്പ നമ്മ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ ചീത്ത പറയും കയിക്കാൻ പറ്റൂല പറഞ്ഞു
ഉം ഉം ഇവിടെ എന്ന് എടയ്ക്ക് എന്നെങ്കിലൊക്കെ ഞാനയ്ലും പോ ഏതെങ്കി ഓലെ കൊണ്ടോകാതെ ഏയ്ലേ പോയാലൊക്കെ വാങ്ങി പോരും.
ആഹ്
ആ അങ്ങനെക്കെ അല്ലാതെ വാങ്ങല് കൊറവാ അല്ലെങ്കി എന്തെങ്കിലൊക്കെണ്ടാക്കും ഇതേപോലെ എണ്ണ ക്കടിയോ കൂടുതലും അത് കഴി ബേക്കറിയോ ഒന്നും ഇല്ലെങ്കി ഫു ചോറന്നെ തിന്നും വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നാല് ആദ്യം ബേക്കറി കിട്ടണം എന്നെങ്കിലേ ചോറയ്ക്കൊള്ളൂ. അദ്യം ചായക്കടി എന്താന്ന് ചോയ്ക്കാ അത് അത് എന്തെങ്കിലും ഒന്ന് വാണം.
ആഹ്
അല്ലാതെ ചോറയിക്കൂല.
വടെ ചോറ് പറഞ്ഞത് തീരെ കഴിക്കൂല ബിരിയാണി അങ്ങനെ എന്തെ
ആഹ് അതൊക്കെയാണെങ്കി പിന്നെ വേറെ ചായക്കടിയൊന്നും വാണ്ട അതന്നെ മതി. അത്പ്പോ എന്നുണ്ടാവൂലല്ലോ എന്നും നടക്ക ക്ക്ണ പരിപാടി അല്ലല്ലോ ന്നാതന്നെണ്ട് എടക്ക് എടക്ക് വരുന്നുണ്ട്. ഓരോന്നായിട്ട് ആ ആഴ്ചേലൊരീസം എന്തായാലുംണ്ടോ
ആദ്യൊക്കെ പറഞ്ഞ കല്യാണങ്ങൾക്കളു കിട്ടിരുന്നു ഇപ്പൊ ആ
ഉം ഇപ്പൊ അന്ന് വീട്ടിൽന്നെ ഇണ്ടാക്കല്ലേ പറയുമ്പോക്ക് ആഴച്ചാല ഒരുസം എന്തായാലും ഉണ്ടാക്കും
ഉം
അല്ലാതെന്നെ വന്നു പരിപാടി അങ്ങനെ എല്ലാത്തിനും അതന്നെല്ലേ എല്ലാ പരിപാടിക്കും
ആഹ് ആ എന്നാ ഓക്കെട്ടോ
ആഹ് ഓക്കെ